ആ പരിപാടി സുഖവല്ലേ ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇപ്പോ എന്താ പരിപാടി
എന്താ ഇന്നലെ കളി ഒക്കെ കണ്ട് ഉറങ്ങി നേരം വൈകി പണിക്കൊന്നും പോയില്ല
ആ ശരിയാണ് നമ്മുക്കറിയാം നമ്മള് മലയാളിയെ സംബന്ധിച്ചടുത്തോളം നമുക്കൊരു ഉറക്കമില്ലാത്തെ രാ ത്രിയാണ് നമ്മൾ ഈ ഒരു ആശ എന്ന് പറയണത് അപ്പം ഫുട്ബോൾ ഐറ്റവും അതുപോലെ തന്നെ കാൽ പന്തുകളിയുടെ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മള് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് കാണുന്നത് ഇപ്പ നമുക്കറിയാം മറ്റ് മൂന്ന് രാ ജ്യങ്ങളില് അമേരിക്ക പോലത്തെ കാനഡ പോലത്തെ പല രാ മൂന്ന് രാജ്യങ്ങളിൽ ഇന്ന് കളി നടക്കുമ്പോൾ നമ്മളുടെ വ്യത്യസ്ത സമയത്തിനാണ് കളി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഏയ്ക്കാലും കളി അതല്ലെങ്കിൽ നമ്മള് ഉറങ്ങാൻ നേരത്താണ് കളി കാണുക അപ്പോ അങ്ങനെ നല്ല ഉറക്ക
നല്ല ഉറക്ക ക്ഷീണം ആയിരിക്കത്തില്ലേ ആ നീ നീ കളി കണ്ടീനോ ഇന്നലെ
ആ നമ്മള് കളി കണ്ടീന് നല്ല കളി ആയിരുന്നില്ലേ
അങ്ങനെ തന്നെ മൂന്ന് മൂന്നെണ്ണത്തിന് ജയിച്ചുവല്ലേ
അതെ തീർച്ചയായും നമുക്കറിയാം ഒരു തൊള്ളായിരത്തി ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ നെയ്മറ് ഇറങ്ങണല്ലേ
അതെ
ആ
എന്റെ ടീം ആവണല്ലേ
ആ നല്ല കളിയായിരുന്നു നമുക്കറിയാം നെയമറ് ഇറങ്ങിയതോട് കൂടി നമുക്ക് നമ്മള് മലയാളിയെ സബന്ധിച്ചടത്തോളം ഏ
ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ലേ
ഇല്ല നമുക്ക് പരിപാടി ഒന്നുമില്ല നമ്മള് ഇന്നലെ കളി കണ്ടീന് ക്ഷീണത്തിൽ ഇറങ്ങീന് നമ്മള് ക്ലബ്ബക്ക് പോയി കളി കാണും
എന്റെ അതേപോലെ എന്റെ അതേപോലെ തന്നെയാല്ലേ ഞാനും ഫ്രണ്ട്സൂടെ ആാലന്നര ചങ്ങമാരക്കെ വന്ന കണ്ട ആകെ എല്ലാം സ്പ്പ ആാക്കി വട്ട നല്ലരും ക്ലബ്ബ ഒക്കെ കൊണ്ടുപോയി അവിടെ അങ്ങോട്ട് കച്ചറ അങ്ങട്ട അങ്ങോട്ട് അച്ച പടിീട്ട് ഞാന വെളുത്തത് അറിഞ്ഞതല്ല എട്ട മണ കായിക്കണ പോ ട്ട കത്തിയാപ്പോ അപ്പം ചെയീത്തറിയണ്ട് എന്റെ ഒരു കളി കൊണ്ട് അവ അവെ ഇടങ്ങാറായത് എന്നൊക്കെ പറഞ്ഞിട്ട്
ആ തീർച്ചയായും നമുക്കറിയാം നമ്മള്
ആ സമയത്താണ് നമ്മള് ആകെ ഉറക്കം വരുന്ന സമയത്താണ് ഞമ്മൾ പന്തളി നമ്മള ഈ കളി കാണാൻ പോകണം
അതെ അതെ
ഉഹ
ഇപ്പ നമുക്ക നാല് കൊള്ളങ്ങൾ
പിന്നെ ഈ കമ്പിന്റെക്ക അടുത്ത് കുറച്ച് വീടുകളൊക്കെണ്ട് അവിടെന്ന് ഇങ്ങനെ ഒച്ചെമുളി ഉണ്ടാക്കുമ്പ ആളുകളങ്ങന ഓരോന്ന് പറയാൻ തുടങ്ങിക്ക്‌ണ്
ആഹ് അതെ അത് നമ്മുക്ക് നമ്മുടെ ആവേശാണ് കാരണം നമുക്കറിയ നാല് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഓരോ വേൾഡ് കപ്പ് നടക്കണത് അപ്പൊ അയ്ന്റെ രീതില് ശെ ഒരു വേൾഡ് കപ്പ് നല്ല ടീം ഒന്നും കൂടിം കൂടിയപ്പോൾ അതിന്റേതായ ആവേശം എല്ലാം പലട്ത്തും ഉണ്ടാവും ഇപ്പോ നമക്കറിയാം മെസിന്റേം നെയ്മറിന്റേം ക്രിസ്റ്റ്ന്റൊക്കെ ലാസാന വേൾഡ് കപ്പും അതുപോലെ തന്നെ പല ഫ്ലെൻ പ്ലേയേഴ്സും കളിക്കാരുടെയും ആദ്യത്തെ വേൾഡ്പ്പാണ് ഇപ്പം ഇങ്ങനെ
ആഹ് അതേപോലെ തന്നെ ഇപ്പ ഞമ്മളെ ഇപ്പ എന്റെര് കൂട്ടാരന്റെ വേറെ ചെങ്ങായിണ്ട് ഓന് ഇതേപോലെ ബെറ്റടിച്ചിട്ട്ങ്ങാണ്ട് തലമുട്ടെക്കടിച്ചങ്ങണ്ട് ആകെ ഇതായേക്കണ് അവനെ കാണുമ്പോലക്കെ ചിറിവരും ചെയ്യും ഓരോത്തര ആവേശോണ്ട് ഞാൻ ആലോചണെ
ആഹ് അതെ തീർച്ചയാ
പന്തായ പന്തായം വെച്ച് പന്തായം വെച്ച് പന്തായം വെച്ചിട്ടേ ഇത്രത്തില് ഗോളിട്ടാളിഞ്ഞെ പിന്നെ തല മുട്ടടിച്ചും തല മീശ അതൊക്ക കളയന്ന് പറഞ്ഞിട്ടാണ് അവരുതൊക്കെ ബെറ്റ് വെക്കണത് ഇപ്പൊ ഇന്ന് രാവിലെ രാവിലെ തന്നെ ചങ്ങായി കളി കഴിഞ്ഞ അപ്പ തന്നെ ഈ ബാർ ബാർബർ ഷോപ്പ്ന്ന് ബാർബറിന്റെ ഒക്ക കടെന്ന് ആൾക്ക ആളെ ചെക്കല ച്ച് കൊണ്ട്ന്ന് ട്ട് അപ്പ തന്നെ തല പിടിച്ച് മൊട്ടടിച്ച് ആകെ വിഷയായി
ഹ് ആഹ് അയ് ഞമ്മളെ സംബന്ധിച്ച് നമുക്കൊര് തമാശേണ് കാരണം അവി ടെ അവര് കളിക്കുമ്പോ നമ്മളിവിടെ ആകെ ആർപ്പം വിളിച്ച് നമ്മളിവിടെ നടക്കുണു
ആഹ്
ഉം നമുക്കറിയാം നല്ലൊരു ഇപ്പം കളി തുടങ്ങണ രണ്ടു മാസം മുമ്പ് തന്നെ നമ്മള് ക ടൗട്ട് വെച്ചിട്ടും ഫ്ലക്സ് വെച്ചിട്ടും
ആഹ് ആഹ് ഇനി ഇപ്പെ എപ്പഴാ അപ്പ ഈ ഫുള്ളാക്ഷനെക്കെ എത്ര ലക്ഷങ്ങളാണല്ലേ മുടക്കിക്കണെ ഓരോരെ ചിത്രത്തിന് വേണ്ടിയാപ്പ് ആ നാട്ടിലുണ്ടാവില്ല ഇത്ര ആവേശം നമ്മള് ഈ നാട്ടില്ന്ന്ഞ്ഞാല് എത്ര പൈസ ചെലവാക്ക്‌ണ്ട് ഓരോ ആൾക്കാര് ഇതിന് വേണ്ടിട്ട് എന്ന വല്യ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താ പോരെ
ആഹ് അതെ ഇപ്പം നമുക്കറിയാം നമ്മളോരോ ആൾക്കാരിന്ന് പൈസ പിരിച്ചിങ്ങാല് ഓരോ ലക്ഷങ്ങളൾ ഉണ്ടാകുമ്പോലും പാവപ്പെട്ട പല
ചിത്രം വെച്ചോണ്ടന്ന് പാവ അവനവന്റെ കളിയല്ല അവനവന്റെ ആഹ് ഇത് മനസ്സിലെച്ചാ പോരെ ചിത്രം വച്ചിങ്ങാണ്ട് കുറെ പൈസ കളഞ്ഞിട്ട് വല്യ കാര്യൊന്നുല്ലല്ലോ ആഹ് അന്നിട്ടയ്നോ ആഹ് അന്നിട്ടയ്നോ അയ്നും വേണ്ടി അവിട്ന്ന് പിരിവ്തില് പിരിവ് ആയ് റ്റൊല പിരിവ് അത് പറഞ്ഞിടട്ടൊന്നും തരാത്തെ നമ്മള ഫാ അവമ്മാര് ചെ ചെക്കമ്മ ചങ്ങായ്മാരന്നെ പെ പിരിവ് വ് തമ്മി തമ്മി എടുത്തിട്ട് എടുക്കണത്ണ്ടാവും അങ്ങനെയല്ലാ എന്നാലും അയിനക്കൊരു പരിധില്ലേ
തീർച്ചയായും നിങ്ങള് ഏതാ ടീം ഇപ്പൊ ഫുട്ബോളില്.
ഞാൻ ബ്രസീലാണ്.
ഓഹ്. നിങ്ങളെ മറ്റേ ബനൊക്കെ എറങ്ങില്ലേ എൻട്രിക്കൊക്കെ ഇറങ്ങീനോ?
പിന്നെ പിന്നെ ഞാനെ. ബോട്ടിലെ ടി വി ഏടായിട്ടായി
ആഹ
ആ ബൊക്കെ പോാലെ വീട്ടില് പിന്നെ ടി വിക്ക് എന്തോ പ്രശ്നുണ്ട് അ എന്നിട്ട് ചെക്കമായ ഒരു ഞെ ഉറങ്ങണട ജനക്ക് മുട്ടി ആകെ പ്രശ്നക്കി കൂട്ടാര പേടിച്ച അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങള കഴിഞ്ഞരുന്നല്ലേ
ആഹ തീർച്ചയായ അങ്ങനത്തെയാണ് കാരണം നമുക്കറിയാം കളിന്ന് പറയുന്നത് നല്ല രീതി ഇപ്പോ നമുക്കറിയ പല രാജ്യങ്ങളും കുറ കളി നല്ല രീതിയിൽ കൂടി നാപ്പ്ീെ തേർി ആുംെീെ അങ്ങനെെ പോവാണ് റൗണ്ട് അന്റെ ഗ്രൂപ്പ് തലങ്ങള് ഇപ്പൊ അതില് ട്ട്നെ
അതൊണ്ട്ിപ്പ കള്ളമ്മ അതണ്ട്ിപ്പൊ കള്ളമ്മന ശല് എല്ല കുടിക്കും
ആഹ് കള്ളമാ ശല്ൊന്നുണ്ടാവലേ ക പിെ എല്ലാവാരും ആ നേരത്തെ ഉണർന്നന്ന് നിക്കുമ്പോളേ കള്ളന്മാര എന്ന പ്രശ്നമാകവും ഓൽക്കനറിയ
ആഹ എനി ഹബബ കവാല
അതെ ആ ക്ലബ പോലും കാരണം ക്ലബിലകുമ്പോ എല്ലാരുംീതി ചുറ്റുപ്പാടുകളമായി ബള നൽക്കുമ്പോൾ അവര് ആവേശം കൂടും
ഏ ഏത് ഏത് കമ്പള മറ്റേ പുഴന്റെ അവിടുത്തെ
അതെ അതെ ഒറ്റക്ക ആകുമ്പോ നമ്മള്
നമ്മൾ ഉറങ്ങ ഉറങ്ങി തൂങ്ങി നക്കേണ്ടിരും മറ്റേ ക്ലബ്ബിലാണ് പാട് ഒച്ചപ്പൊടത്
ആഹ് എന്തല്ല അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ പ്രശ്നണ്ടന്ന് ങ്ങ നാട്ടില് നാട്ടില്
അമല്ലോ
ആഹ ആഹ
അതൊന്നുംല്ല അത് രണ്ടു പോകി ഇതായത്
മോക എന്തായത്
പോോഗി നിന്നപ്പ മറിഞ്ഞ കൂടി തിരിഞ്ഞാണ് എന്താ അതിന്റെ ഇത് കിട്ടല്ല ലിവറ്
ആഹ
അപ്പൊ അത് മറിഞ്ഞതാണ്
രണ്ടു പോക്കി മാത്രോ
ആ അത് ചെക്കായിന്ന് പറഞ്ഞ പിന്നെ ആൾക്കാർക്ക്ഭായംൊന്നുമല്ല ആർക്കും പറ്റിയിട്ടൊന്നല്ലോ ഒന്ന്ു
ആ കൊറെ ആളൾണ്ടായി
ആഹ കൊറെക്കെണ്ടായിന് പിന്നെടെയിൻ നമുക്ക ട്രെയിനിന് ഒന്ന കൂടി സേഫ്റ്റിായി അപ്പൊ വിമാനൊക്കെ ആണെങ്കിൽ അത് ഒന്ന് ഇതായാല് പിന്നെ അവിടെൊന്നും കാട്ടാൻ വിക്കൂല ആയിത്തല്ല ആരും മരിച്ചു
ആഹ്
ട്രെയിനാർനണ്ട് ഇത് പോകിയത് ആ ഒരു ഉൾപായ ആഹ
അല്ലാരനും അറിയുന്നവ ഉണ്ടായിു
ഏ ങ്ങണ്ടായിനോ അവ
ഞാനൻല്ല അറണ്ടല്ലരണ്ടല്ലോ ഞാനിങ്ങനെ പത്രം ഞാനങ്ങനെ പത്രത്തി ഇങ്ങനെ വായിച്ചന്നല്ലാതെ
ആഹ മത്രക്ക ഇപ്പ നക്ക് നമ്മുക്കറിയാം കളിയെ കുറിച്ച് പറയുമ്പോ നല്ല രീതിൽ ഇപ്പ നമ്മുക്ക് ആവേശ ഇപ്പ ഇത് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴി ഇപ്പോ കുറച്ച് ഇ ഇത് തരാണ്ട് ട്ടി ഇനി കൂടുതലും അങ്ങനെ തുറക്കല നമ്മക്കാര എങ്ങക്ക് ചെപ്പോ നിങ്ങക്ക് ആരട്ട് എതില് കിട്ടപ്പ തടിി ജൂലി
അത് ആര് കിട്ടന്ന്റിയില്ല
ഇംഗ്ലണ്ട് ജർമ്മനിയക്കെക്കരില്ലേ അപ്പ ഞാനൊരു അർജന്റീന അതെങ്ങനെയ എനിക്ക്ിട്ട് ഞ കിട്ട ചിലപ്പോം സ്പെയിൻ ഉറുഗിനന് കളിയുണ്ട് അയില് ചിലപ്പോ സ്പെയിൻ തോറ്റപ്പോക്ക് സ്പെയിന കിട്ടും അല്ലെങ്കിൽ വന കിട്ടും നിക്ക് നെതർലാൻഡ ഒക്കെ ഇങ്ങളതില
ആ ജ ചിത്രം വെച്ചീനോ അതേ
ആ അതൊന്ന് ചെറിയ സൂചന നൽകീന പോര്
ആഓ
പ അമ്മക്കാര പല ടീമുകളും നല്ല രീതിയിൽ കഴച്ചൊക്കുണ്ട ചെറിയ ടീം നമുക്കറിയാം നമ്മള അയിര്
ചിത്രം വെച്ച് ക കളിക്കാര ചിത്രം വെച്ചിട്ടില്ലാണ് അത് വല്ിയ വല്ിയ വലത അടിച്ചിട്ടാണ വെച്ചത് മാറീണ്ട കളി കഴിഞ്ഞിട്ടാലും ആ ചിട്ടണം കൊണ്ടട്ട് വറകം വരക്കീറ്റ ഇതാക്കാല അ അന്തടെക്കള് കളിപ്പര ഇറങ്ങാണ്ട്
ആഹ കളി കഴിഞ്ഞ കഴഞ്ഞഞ് ഒന്നിനും പറ്റൂല കോഴിക്കൂട് ഉണ്ടാാക്കാനൊക്കെ തന്നെയക്കി ഇത്
ആ
അപ്പ അങ്ങനെ എല്ലായിടത്തും അങ്ങന തരെയല്ലേ
ആ മർഗം മ വർഗം വരെ വർഗം വരക്കെ പറ്റിക്ക അത് നല്ല കുറച്ച വല ഒണ്ട്
ആ് ഓരോ ഫക്ഷസിന്റെ ഓരോ വലപം കണ്ട വല്ലാത്തിും വർഗ മൊത്തം കൂടാലും ഇതുണ്ടാവും
ഉ അടെ മറക്കുമ്പര ചോർന്ന വലിച്ചണണ്ട്
ആ നിങ്ങള എങ്ങനെയാ പോരോരുത്തരെ പൈസ എടുത്ത് പിരിച്ചതാ -
പയസ തരാത്തരുഒണ്ട് ഇപ്പോഴും തരാത്തരുണ്ട് ഉം
ഇത് നല്ലേ
അല്ലാരും അൽ എല്ലാരും എടുക്കണെങ്ക ഒരേ പോലെ എടുത്ത- അപ്പൊ നമുക്ക് ഇപ്പോ ഒരാളെ എടുത്താ ഒരാളെ എടുക്കൂലാ ഉം നമ്മ അമ്മയെടെ മോനോട് - ഞാൻ മിണ്ടാനിന്നാലും ഒരികെ വിഷയാവാണ്. നമ്മളെ അതിനെക്കുറിച്ചങ്ങ് അതായത് ക്ലബ്ബിലെ ഇതിനെ കുറിച്ചുന്നെ എപ്പോഴും കച്ചടവന്നാലേ ആളുകളെ പൈസ എടുക്കൂല്ല കേട്ടോ
ആ അതെ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് ഒന്നുകൂടി അപ്പ അവിടെന്ന് നിർത്താ പിന്നെക്കെ നേരിട്ട കാണുമെന്ന് സംസാരിച്ച് അത് പരിഹാരം കണ്ടെത്താം- ശരി